ഹലോ ആ അതെ ഒക്ക പാട് സുഖല്ലേ
സുഖാണെ എന്തൊക്കെയാണ് പ ഏ
ഫുഡ് കഴിക്കാനായയോ ചോദിക്കുക
ഇല്ല ഫുഡ് കഴിച്ചിട്ട് ഇല്ല കൈ
എന്ത് സാനാ കൊഴപ്പൊന്നുംല്ല ഇങ്ങനെ പോണ് വർക്ക് ചെയ്യണ്ടോ ഇന്ന് കുമ്പളങ്ങ കറി തൈര് ഒഴിച്ചിട്ട് വെച്ചത് പിന്നെ വായ വായിന്റെ മണിത്തട്ട എന്നറിയോ
ആ ആ മറ്റേ മറ്റ മറ്റേ ഒരുര് എന്താണ് പഴത്തിന്റെ തൊമ്പത്തുണ്ടാവും ഒരു ചുവപ്പ് സാധനം
ആ ആ ആ അതിന് കൂമ്പ്ന്ന് ചലോര് മണി ത പെട്ടെന്നറിയും അതും ഉന്നി തണ്ടും കൂടിപ്പ് ആ ഉന്നി തണ്ടും കൂടി പിരീഡ്സ് മുതിര വറത്തിട്ട് ഉ കൈകഴണാം
ആ ഉണ്ടാക്കിരിക്കണ് വീട്ടില് മുതിര് തേങ്ങ ഇണ്ണിത്തണ്ടൊക്കെ പണിട്ടിട്ട് ചിലവര് മൺപയ മൺപയർ ഉടുക്കും
ആ മമ്പയരും ചെറുപയറു കെടുക്കും ശബ്ദം ക്ലിയർ അല്ല മുതിര വേറെ ടെസ്റ്റാണ്
ആ എനിക്ക് മുതിക്ക് എനിക്ക് മുതിര ഭയങ്കര ഇഷ്ടല്ല എനിക്ക് മൺ പയറ ഇഷ് ടം വൻപയറ് നല്ല ഇഷ്ടാ
അതെന്താല് മറ്റത് മറ്റ നമ്മള് വറത്തിട്ട്ണ്ടാക്കുക മുതിര വർക്ക ആദ്യം
ആ
ഉം എന്നിട്ട് കൈക്കി എടുത്തിട്ട് മാണിം രണ്ട് കൂടെ ഒപ്പം വെക്ക ചെയ്യാ ആ മുതിര രണ്ട് അടിച്ചിട്ടിട്ട് വേണെങ്കി പിന്നെ മുതിരയിൽ കാണൂല നല്ല അനക്കെന്തൊക്കെയാ ഫുഡ്
ഇന്ന് സാമ്പാറാണ്
ഏ ഒന്ന് വർക്ക് ചെയ്യണ്ടോ
ഞാന് ് നമ്മളെ ഗ്രാഫ് പിന്നെ വർക്കില്ല ചെയ്യണണ്ട്
ആഹ എല്ലാ ചിത്രങ്ങളൊക്കെ വരക്കുവോ
അത്രക്കെ ആക്കും പിന്നെ റസൻ ചെയ്യണ്ട് റസിനകത്ത്
ആഹ ആഹ ആഹ അത് നീ എവിന്ന് പഠിച്ചോ ഓൺലൈൻ ഏട്ട് പഠസ
ആഹ അത് ഓൺലൈന ആയിട്ട് പഠിച്ചുതാ
ആ നല്ല മോളുണ്ടോ പഠിക്കാനത്
ഞാനും ഒരു മാ രണ്ടു മാസത്തിനും അങ്ങനെ എന്തോ മൂവായിരം രൂപക്ക്െ മേടിച്ചതാ
ഉ ഇത് ഇപ്പോ വർക്ക്ണ്ടോ
വറക്കിിന ആ പൈൽ വല്ലാണ്ട് ഫോക്കസ് ചെയ്തിട്ടില്ല ഞാനിപ്പ ഹേംബർ ഫ്രെമ ഒക്കെ ചെയ്തയാണ് ഉ ഉണ്ടാക്കന എല്ലാം കുറയാ ഇല്ല ഇല്ല വേറെ
ആഹ ആഹ ഫോട്ടൊക്കെ തന്നാല് സേം ചെയത് ത്തല്ല വാട്സാപ്പ് ഇട്ട്െന്നാൽ എനിക്ക് എടുത്തിട്ട് പിന്നെ അഡ്രസ്സൊക്കെ എഴുതി വിടുോ
ആ നമ്മളെ കൊറ ആഹ കൊററ ജൈസരില്ലേ
ആഹ ആഹ
ആഹ ഹമ്പർ ഹൈന വൈസര് ഏത്
നമ്മള് ഫോട്ടോ എടു കുട്ടികളൊക്കെ ഫോട്ടോ
അതെ ആ അതെ മിനി ഫ്രെമിന് നൂറ്റി അമ്പത് പിന്നെ എ ഫൈവ് മുന്നൂറ്റി അമ്പത്
ആഹ
പിന്നെ എ ഫോറ് അഞ്ഞൂറ് അങ്ങനെയൊക്കെയ അവര റേറ്റ്ാ ഉം പിന്നെ നിങ്ങള് ഫുഡൊക്കെ ഇഞ്ഞപ്പോള കഴിക്കാ
ഞങ്ങക്ക് ടൈമ ഒന്ന പലയ ടൈമില ക
ആതത് യാളെ കണ്ട
ആ ഇനിക്ക് മൂന്നാള്ണ്ട്
ആഹ് ആ
മൂത്ത മോള് പത്താം ക്ലാസ്സില് രണ്ടാമത്തെ ത്തോള് മൂന്നാം ക്ലാസ്സില് അല്ലാ ചെറുത് അംഗനവാടിയില്
ഏ അങ്കലവാടി പോണ് ണ്ടോ പരി എങ്ങനെ അലമ്പാണോ പോവാ മടിയാണോ
ഇല്ല്യല്ല ഓക്ക് അങ്ങനത്തെ കൊഴപ്പൊന്നുംല്ല്യ
ഏ ഉഷാ ഏ ഉഷാറന്നെല്ലേ പോവാന്
ഡെയ്ലി പോണം ഇഞ്ഞി നാറാഴ്ച്ചയാലും പന്ത്രണ്ട്മണി ആയാലും ഉ ആ ഇന്ന് അംഗനവാടില്ലേ ചോയിക്കും അംഗൻവാടിക്കൂപ്പും ഇബടെ ഇത്രക്കായ്‌ഷ്ട്ടാണോ പോവൂ പയ്‌ലോളറ്റൊക്കായിട്ട് എല്ലാരും പോയി റ്റെം
ആഹ് ആഹ്
ഫോണും കളിച്ചാ കൊടുക്കൂല പിന്നെ ഓക്ക് അതിന്റെ ഒരു ഇത് അപ്പൊക്ക് തോണ അംഗനവാട്യ നല്ലത് ന്ന്
ടീച്ചറിനോളെ നല്ല ഇഷ്ടാണ് ഓളഷ്ടത്തിന് ആടി കൊടുക്കും അപ്പ പിന്നെ ആ ടീച്ചറെ മൂടും തപ്പി അങ്ങ് ടീച്ചർ എവടെക്കാ പോണെ ആ ടീച്ചറില്ലെങ്ക അന്നൊരു മൗനാണ്
ആ ടീച്ചറ് ഇല്ലേങ്ക പിന്നെ വെല്ലാണ്ടെ ഇഷ്ടായിരിക്കൂല്ലല്ലേ
ആഹ് ആ ടീച്ചറ ഒറ്റ അങ്ങെനെ നടക്കും അത് നാട്ട്ന്ന് പോയ മോള് മൂ മൂത്തോള് പോണ പിന്നാലെ പോവും വേണം ഉം അങ്ങനെണ് മൂത്തോള് ഒമ്പതരക്ക് ബസരും ആ ഞങ്ങള് ഞങ്ങളാവും നേർത്തെത്താ അംഗനവാടില് മോള് അംഗനവാടി സ്കൂൾക്ക് പോണം ഇപ്പോ ഓളെ കുളിപ്പിച്ചോടുത്തങ്ങ് പറഞ്ഞയച്ചാല്
ആ അവ്ലു അംഗലവാടിയിലും മറ്റേ ഫുട്ബോളിന്റെ കളിയൊക്കെ കയിഞ്ഞോ
അങ്ങനത്തെ പരിപാടി ഒന്നും പറഞ്ഞിട്ടില്ല ട്ടോ ഇബ്ടെ അടുത്തെന്നെ ഞാൻ പോക്കില്ലേ ഞാൻ ഇബ്ടുന്നങ്ങ്ട് പറഞ്ഞയ് ഇവിടെ അടു ഇവിടെ അടുത്താണ് അംഗനവാടി രണ്ടു പേര് അപ്പുറം പോയാമതി ആഹ് നമ്മുടെ കുട്ടികളൊക്കെ ആക്റ്റീവ് ആയിട്ട് പുതിയ കുട്ടികൾ പഴയ കുട്ടികൾ കുറവാണ് ഫുള്ളും ഇവളും രണ്ടുകുട്ടികളൊക്കെ ഉള്ളൂ ആകെ കുറച്ച് മക്ക കുട്ടികളേ ഉള്ളു
ആഹ് പഴയ കുട്ടികളല്ലേ
ക്കാരുണ്ടായിരുന്നു നല്ല കുട്ടികളുണ്ടായിരുന്നു ഇത്രാശ്യം കുട്ടികള് കുറവാണ് അക്കെ സ്കൂൾ ചേർത്ത്ക്ക്ണ്
ആഹ് അപ്പൊ ഇപ്രാശ്യം പുതിയ കുട്ടികളൊന്നും ആരും ചേ
അവെ ചേരായിയല്ല ഓരൊക്കെ ഡിസംബർക്ക് ആവണോള്ളൂ ഇഞ്ഞ അടുത്ത ബാച്ചില് ഓരിക്ക് വയ സായിട്ടുല്ല ഓരോരുത്തർക്ക് വൈസ്സാ കഴിഞ്ഞും ചെയ്ത് ചിലര് സ്കൂൾക്ക് ആക്കിരിക്കണ് കൊറെ ആൾക്കാരെ ഇന്റെ മോളെ ഒപ്പുള്ളവരൊക്കെ സ് സ്കൂളിൽ പോണ്ട് ഞാൻ പറഞ്ഞയക്കായേ
ആഹ് ഹ് ഏഹ്
ത്തി വല്ലാ നാല് വയസ്സ് തെകയാതെ ഇപ്പോ പറഞ്ഞയച്ചിട്ട്
നാല് വയസിലല്ലേ ചേർക്ക എൽ കെ ജി
ഉം ഇത് നാലു വയസാവുണ മുന്നേ തന്നെ എഴുതി ചേർക്കുണു ഓളം ചേർക്കുമ്പോ നാലരവും ഉം ഓക്ക് ഒമ്പതാം മാസത്ത്ക്കാണ് ഡേറ്റ് ഓഫ് ബർത്ത് വര്യാ അപ്പൊ നടുക്കലാണ് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടുല്ല ആഹ് അപ്പൊ നാലു വയസ്സായിട്ടു ആഹ് ആ നാലു വയസ്സായിട്ടുല്ല എന്നാ ഇനി സ്കൂൾ ചേർ ത്തുമ്മ ത്തുവാമ്പോ പാടാവും
ഉഷാർന്നെയല്ലെ എല്ലാരും പഠിക്കൂലേ
വല്യ കൊഴപ്പില്ലാണ്ട് പോണ്ട്
നല്ല പണിയായിരിക്കൂലേ നമ്മളെ ആദ്യം പഠിച്ചു ഏഹ്
ഞമ്മക്കാരും പറഞ്ഞുകൊടുക്കാനുള്ള അറിവാണ് പക്ഷെ ഞമ്മക്ക് പറഞ്ഞ് കൊടുക്കാൻ വയ്യ ഞ ഞമ്മളമ്മാരെ നമ്മള് വിചാരിച്ചിന്റെ ഉമ്മാക്ക് കുറച്ച് പഠി അപ്പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു തന്നേനെന്ന് ഇപ്പം ഉമ്മാ ക്ക് പഠിപ്പുണ്ടായിട്ടും അത്യാവശ്യം ഉണ്ടായിട്ടും മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പഠി് പ്പ്കുറവാണ്
അ ആ
ക്കുന്ലല്ല ഉ പണ്ട് നമ്മക്ക് എ ബി സി ഡി. അക്ഷരം പഠി കു റച്ച്കുറച്ച് വാക്കുകളും പഠപ്പിച്ചു കൊടുത്താം അന്ന ഉ്മാർക്ക് അറിയില്ല ഇന്നപ്പം ഉമ്മാർക്കൊ ക് അറിവുണ്ടായപ്പോൾ ഓല് അതിനെക്കാ വലിയ റിസ്കാണെടുത്തത് ഇപ്പ പിനെ ഇംഗ്ലീഷ് മീഡിയ ആയതുകൊണ്ട് അതൊക്കെ ഇംഗ്ലീഷിലാണ് അതുകൊണ്ട്പറഞ്ഞുകൊടുക്കാൻ ബുദ്ധിമുട്ടാണ് വായനൊക്കെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അത്കൊണ്ട് കുറെ ഒക്കെ കു മക്കളെ വായി മൾകേട്ടിട്ടെങ്ങനെ പഠപ്പിച്ചൊടു മലയാളം ഫുള്ളും വായനാ ഗ്ര ഒപ്പുണ്ട് ഞാൻ പറയാനി ഇംഗ്ലീഷന് ഉണ്ടാക്കുകയാണെങ്കില്
ആ
ക്കും മാണ്ടകുട്ടികള് വായിക്കണത് കേട്ടിട്ട് നമ്മുക്ക് പഠിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാലാ ആ ടീച്ചറോടിഞ്ഞ്മീറ്റിങ്ങിന് പോകുമ്പോലളെന്തങ്കിലും പറയണന്ന് വിജാരിച്ചിട്ണ്ട്
ഉ
കഴിഞ്ഞ മൂന്നാം ക്ലാസ്ന്ന രണ്ടാം ക്ലാസിൽ നിന്നുംഅങ്ങനെയാ യിരുന്നു ടീച്ചർ കുട്ടളൊക്കെ വായിച്ച വായിച്ചു വിടും അപ്പോ കുറച്ചൊക്കെ നല്ല പഠിപ്പ് ഉള്ള കുട്ടികള് വായി കും പിന്നെ നമ്മൾക്കകുറേ ഒക്കെ മനസിലാക്കാല്ലോആരാന്നുള്ളത്
ആ സത്തിയാണ്
ത് കേട്ടിട്ട് നമ്മുക്കും പഠിക്ക നമ്മള് വായിക്കാല് നിച്ചാല്ലായി അല്ല നമ്മള് ച സ്പെല്ലി മിസ്റ്റേക്കെ വരലേ തെറ്റ് പഠിച്ചട്ട കാര്യല്ലോ കുട്ടികളെ ഞാൻ പറയാ ഇംഗ്ലീഷിന് ഒരു വായനാ ഗ്രൂപ്പ് പുഉണ്ടക്കണം എന്നാ പിന്നെ സുഖാണ് ന് ഓരോരുതര് വായിച്ചു വിട ന്നത് കേട്ടിട്ട മറ്റൊരു വായി
ഇപ്പൊ പിന്നെ ക്ലാസ്സ് തുടങ്ങിയ കാരണം മീറ്റിംഗ ഒന്നും പു തുടങ്ങിയിട്ടി ല്ല ഉണ്ടാവൂലല്ലോ ല്ലേ
മീറ്റിംഗ് ഉണ്ട ഉണ്ടവാാനയിക്കണ് ഈ മാസത്തെ ലാസ്റ്റ ഒക്കെ ആവുമ്പൊയ് ഉണ്ടാവും ഞങ്ങളെ സ്കൂളിൽ എളപ്പഴപ്പ മീറ്റിംഗ ഉണ്ടാവും
ആ
ഇഞ്ഞപ്പോ
അപ്പം ജൂണില ല്ലെ തുടങ്ങിയെ
ആ ജൂണില് തുടങ്ങിയാൽ എക്സാം ആവാൻ അതിന് മുന്നേ തന്നെകുട്ടികളെ ചേർക്ക് ണ ബസ്സും ഫീസ് കൂട്ടാനുള്ളതിനൊക്കെ പി ടി മീറ്റിംഗ ഒക്കെ ഉണ്ടാവും ബസ് ഫി കൂട്ടണം പിന്നെ കുട്ടിക ആവാണ്ട സൗകര്യം എന്തൊക്കെയതൊക്കെയാണ് ഇവിടെക്കണ്ടത് ഇപ്പോ ഒരു പത്ത് മണിയ ഒത് ഒമ്പത് മുക്കാലിനൊക്കെയാണ് ബസ്സ് വരുന്നത് മറ്റത് ഒമ്പത് മുപ്പന് വന്നീനു ണ്ടാവും നാപ്പത്തഞ്ചിന് വന്നിത് ഇപ്പ പത്തുമണിയാവവുമ്പോൾ ബസ് വരാൻ ആ ടൈമൊക്കെ ചുരുക്കി ശരിയാക്കേണ്ടി വരും സ്റ്റോപ്പ് കുറക്കേണ്ടി വരും അതിനൊക്കെ ഒരു മീറ്റിംഗ ഉണ്ടാവും പി ടി എ മീറ്റിംഗ് ക്ലാസ് മീറ്റിങ്ങുംകൂടിണ്ടാവും ആദ്യം ക്ലാസ് മീറ്റിംഗ് പിന്നെ പി ടി എമീറ്റിംഗ് അനക്കത്രാള
ഒരു രണ്ട് വയസ്സുള്ള മോളാണ്
ആ ശരി
അവന്ന് രണ്ടു വയസ്സ് ആയിട്ടില്ല രണ്ട് മൂന്ന് ആയി ഞാൻ പാല്ക്കുടി അങ്ങനെ നിർത്തിയതാണ് അയിന്റെ ഭയങ്കര കൂളാ
അത് ന്തേ രണ്ട് വയസ്സ് തെയാതെ നിർത്തിയേ
അത് ഞാൻ തീരെ തടിയില്ല അപ്പൊന്നും തടിയൊക്കെ ഒന്ന് വെക്കട്ടെന്ന് കരുതി അങ്ങനെ നിർത്തിയതാണ്
ആ ആ കുട്ടിന്റെ ആവാസം കൊറക്കണ്ടെനീലാ
ആ
ഇങ്ങളല്ലേ ലിക്ക് പിളിച്ച ഇങ്ങൾ അല്ലെ ഇപ്പ എനിക്ക് വിളിച്ചേ
എപ്പള്
ഇപ്പൊ എനിക്ക് നിങ്ങളെ വിളിച്ചേ അതായത് ഇപ്പൊ കോൾ ചെയ്യണേ ഇങ്ങളല്ലേ ഇങ്ങോട്ട് വിളിച്ചേ
ആ ആ
ഒമ്പതായിട്ടുള്ളൂ ബാങ്ക് കൊടുക്കണ്ടേ
ഇല്ല ഇവിടക്ക് കേക്കൂല പിന്നെ എപി പ്പള്ളിത്തെ കേൾക്കും കുറച്ച് അത് പിന്നെ നമ്മളെ ഇപ്പത്തെ കുറ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കയിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവ അങ്ങനെ
ഉമ്മച്ചി പറഞ്ഞോട് ഇവിടെ വാങ്ക് കൊടുക്കണ്ട്
ഏ വാങ്ക് കൊടുക്കണ്ട്ലെ മക്കളൊക്കെ എന്താ പഠിച്ചു കഴിഞ്ഞോ
അവിടെ തേരാക്കൂടു അല്ലാതെ പഠിച്ചനൊന്നുല
ഇങ്ങളെ ഹസ്ബൻഡ് എവിടെ നാട്ടിലുണ്ടോ ഗൾഫിലാണോ
നാട്ടിലാണ്
ആ
വേറെ എന്തൊക്കെ സുഖാണോ കൊ ഒന്നൂല്ല്യ
ഏ ആഹ് എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ്
എന്താ ജോലി
വാട്ടർ പ്രൂഫ്
എങ്ങനെ
വാ ട്ടർപ്രൂഫിന്റെ വർക്ക്
ഏഹ് അത് ശരി അത് ന്ന ആയിക്കോട്ടെ ന്നാ ശരി കാട്ട് പണ്